ലോ ഓ കേക്ക്ണ്ട് ഈയ്യെന്തിന്ന് വരാഞ്ഞേ?
ഏയ്‌ ഒന്നുല്ലടി നിക്ക് ചെറുതായിട്ടൊന്ന് പനിച്ച്. പിന്നെ ഞാന് പിന്നെ വരാ വിചാരിച്ച് നിങ്ങളൊക്കെ പോയിരുന്നോ? ആ കാണിച്ച്. കൊറവൊന്നുല്ല്യാ അങ്ങനൊക്കെയാണ് എന്താന്റെ വിശേഷോ?
രിക്ക വെറുതേ ഇരിക്ക ക്ലാസ്സിൽ ആരും വന്നിട്ടൊന്നുല്ല.
ഏ ഫ്രീയായിട്ടിരിക്ക.
ആ ണ്ട് ഓ ചായ ഒക്കെ കുടിച്ചിട്ട പോന്നെ. ഇയ് കുടിച്ചോ?
ആയി ആ കുടിച്ചീണ്.
പനി കൊറവ്ണ്ടോ?
ആഹ് പനി കൊറവിണ്ട്. മാറ്റന്ന് പറയാനായിറ്റില്ല.
ചൂട്ണ്ടാവൂലേ?
ചൂടുണ്ടെ
ആഹ് അല്ലാ ഇനീപ്പ എന്നാ വര്യാ?
ഇനീപ്പം ഒരു വൺ വീക്ക് കഴിയട്ടെന്ന് വിചാരിച്ച് എട്ടൊക്കെ വരാ വിചാരിച്ച്.
ആഹ് ക്ലാസിൽ ഇപ്പ ആരൂല്ല ഇവിടെ മിഷന്റെക്കെ ഓരോന്നായി
ആ ആ ആ ഇപ്പൊ എത്ര അലോട്ട്മെന്റ് വന്നു രണ്ടെ അല്ലേ വന്നിട്ടുള്ളൂ?
ആ രണ്ടെണാവന്നിട്ടുള്ളൂ പക്ഷെ എന്താ പറയാ അഡ്മിഷന്റെ കുട്ടികൾ ഇങ്ങനെ വരുണ്ട് അപ്പൊ ടീച്ചേഴ്സ് അതിന്റെ തിര
തെരക്കേറ്റും ആ അവോണ്ടിപ്പോ ഫുൾ ഫ്രീ പീരീഡ് ഇരിക്കാരില്ലേ
ആ ഇന്നാ കിട്ടണം എന്നലെ ഒന്നുംല്ലേനി ആ ഇന്നിപ്പോതാ രണ്ട് പിരീഡായിട്ടു ഇടുത്തിട്ടില്ല അറ്റൻഡൻസും ഇല്ല.
ആ ട്രിപ്പിന്റെ കാര്യൊക്കെ പറയ്ണ്ടോ ക്ലാസ്സില്?
ഓ പറയ്ണ്ട്.
എന്താ പറയ്ണെ?
ഓര്പ്പ പറയണേന്താ ഇവിടെ പിന്നെ എന്തായാലും കച്ചറ ആണല്ലോ? അതുകൊണ്ട് അങ്ങോട്ട് ആ കച്ചറയാണ് അപ്പൊ അതുകൊണ്ട്. രണ്ട് കൂട്ടർക്ക് ഈഗോ ഉണ്ട് ആദ്യ ഒരു ടീമ് പറയണേ ഹൈദരാബാദ് ന്ന് ഒരു ടീമ് പറയ്ണ് ഡൽഹിന്ന്.
ആ അവിടക്കൊക്കെ പോയ അടിപൊളിയേക്കാറുല്ലേ അങ്ങോട്ടൊക്കെ ആക്കിയ
മതിയിനി ബഡ്ജറ്റ് ഇപ്പ പറയണേ ആറായിരം സംതിങ് ആണ്. അപ്പൊ അന്തുകൊണ്ട് അങ്ങനെ ആക്കാനായിക്കും ന്യൂഡൽഹിക്ക് ക്കായിക്കും ഇപ്പ തൂക്കണേ
ആ ആറ് ആറൊണ്ടൊക്കെ ഇപ്പൊ ഡൽഹിക്ക് പറ്റോ?
ഏ
ആറ് രൂപക്കൊക്കെ നമുക്ക് അതായത് ആറായിരത്തിനേ ട്രിപ്പോക്കെ ഡൽഹി പോയി നിനക്ക് പറ്റോന്ന് ചോദിക്കാ.
ആ അതിപ്പോ എന്താ പറയണേന്ന് വെച്ചാ ഇവിടെ അധികം ആർക്കും ബഡ്ജറ്റ് എടുക്കാൻ പറ്റൂല്ലാ. കൊറേ ഒരു ആ പ്പ അതൊണ്ട് ഓര് പറഞ്ഞേ ആ ബഡ് സാറെന്നെ പറഞ്ഞു ബഡ്ജറ്റ്ങ്ങള് മാക്സിമം അഞ്ച്ന്നാ പറ പാൻസൊക്കെ എവിടെ പോയിരൂന
ആ അതെന്നെ എവിടെം പോയാലും പറ്റൂല
അത് ലാപ്പ് പിന്നെ അ ആറെ അഞ്ഞൂറോ ആറെ തൊള്ളായിരം ആ ടേ റേഞ്ചില്. കാശ്മീര് മാത്രല്ല ഇവിടെ ഡൽഹി മാത്രം. വേറെ എവിടില്ലട്ടോ അല്ല ആഗ്രഹയും ഉണ്ടെങ്കില് ഏഴ് അഞ്ഞൂറ്.
ആ പിന്നെ പർച്ചേസിങ്ങിന് നമ്മള് വെറിം പൈസ്
വേറിം എടുക്കണം അതെന്തയാലും പിന്നെ മ്മള് മ്മക്ക് പോകുമ്പോ തന്നെ വേണ്ടെ ഡ്രസ്സ്‌.
ആ അതന്നെ അതിന് വേറെ പർച്ചേസിങ് വേണ്ടി വരും. സ അതന്നെ പിന്നെ പോവാനും പിന്നെ അവിടുന്ന് വാങ്ങാനും. നും
ആ രു പതിനഞ്ച് ഇരുപതൊക്കെ പൊ
ആ അതന്നെ ഇയ് ഈ മറ്റേ കഴി ഇയ് ഇയർന്ന് പോയിട്ടില്ലേയ്നോ ട്രിപ്പ് അയ്ന് ഞാൻ വന്നിട്ടില്ലേനല്ലോ അതെങ്ങനെണ്ടായിനീ?
ഓ അതൊക്കെ അടിപൊളിനീയ്.
ആ എത്ര ദിവസേനീ
അതാകെ രണ്ടോ അതകെ രണ്ടു ദിവസം പോയിട്ട് ന്റോള്ളൂ ആ അതു പിന്നെന്നാ ആ അടിച്ച് പൊളിച്ച്ന്ന് ആ അത് എന്താ പറയാ അത് പിന്നെ ന്താ ഐവി പോലെ പോയതൊണ്ട്. ഒരു വൈബായി. രണ്ടുദിസൊല്ലോള്ളൂ മാക്സിമം എല്ലാരും അവിടെ അടിച്ചു പൊളിക്കാൻ നോക്കുല്ലോ പറ്റുകന്നോ റ്റാറെഴുസമ്പോ രണ്ടു ദിവസം കഴിയുമ്പോ തന്നെ എല്ലാവർക്കും ക്ഷീണവും മടിയാവും ആ. അപ്പൊ പിന്നെ അങ്ങനെ നിക്കും.
പക്ഷെ അന്ന് ടീച്ചേഴസ് ഒക്കെ എങ്ങനെ ഇണ്ടെയിനു?
ഓ ടീച്ചേസൊക്കെ അന്നുതന്നെ ഓക്കെയിന് അന്ന് പിന്നെ ഞങ്ങക്ക് ന്നാ ഒരു എന്താ പറയാ പാട്ടൊക്കെ പാടി ടീചെയ്സ് തിന് തന്നെ ഒരു വൈബ്ണ്ടേ സാറിന് അതെ സാറിന്റെ വകന്നെ സാർ ഓരോന്ന് വാങ്ങി സാറിന്റെ സന്തോഷത്തിന്.
ആ ആ.
ക്ക് ലാബോ? ഹ് ഹ്
ഓല് അങ്ങനൊക്കെ നിക്കുമ്പോ ഒരു സന്തോഷാല്ലേ ഭയങ്കര സ്ട്രിക്റ്റ്ലോക്കാണെങ്കി ഓ. ചടക്കും പിന്നെ ടൂറ്.
ഇല്ല്യ ഇപ്പ ഇപ്പഴ പ്രശ്നം ഇപ്പ അങ്ങനെയാണ് പറഞ്ഞോണ്ട് നിക്ക്ണത്. എൻച്ചാല് സാറ് പറിയിണ്ട് എന്താണ് ഇത്ര ദിവസത്തിനുള്ളിൽ പോവാൻ പറ്റൊള്ളൂ സെപറ്റംബറിൽ തന്നെ പോയി തീരണം അങ്ങനെ ങ്ങനെയൊക്കെ പറയുന്നുന്നതോണ്ട് ആ.
പിന്നെ അമ്മക്കൊരു അസൈൻമെന്റുംകാര്യക്കെ വരുമ്പോ പിന്നെ
അ അതെ അതാണ് മക്കൊന്നും പറയാനും പറ്റില്ല എന്തെങ്കിലും ന്തോ റോങ്ങായിട്ട് പറഞ്ഞാല് അ പോണ്ട ട്രിപ്പ് ക്യാൻസൽഡ് ആ അതോണ്ട് ന്ന്ട്ട് മ്മള് ങ്ങനെ ഭരിച്ചു നിൽക്കണം ആആ ന്ന്ട്ട് ഉമ്മക്കെണ്ടോ വീട്ടില് ഓ എല്ലാരും ണ്ട് വാ വന്ന്ക്ക്ണ് എല്ലാരു അറ്റൻഡൻസ് പ്രതീക്ഷിച്ച് വന്നോരൊക്കെ ഇങ്ങനെ
ആ ആ
അറ്റെന്റെൻസുല്ല്യ ആ
സുഖായിട്ടിങ്ങനെ ഫോൺമെകളിചിരി
ആ ഇവിടെപ്പതാ ഡാൻസ് പ്രാക്ടീസൊക്കെണ്ട് ഒരു റീലൊക്കെ എടു കാൻ വേണ്ടീട്ട് അതാവുമ്പോ ആ പരിപാഡ്യെങ്കിലും നടക്കട്ടെ. ഫ്രഷേഴ്സ് ഡേ ഇനിയിപ്പോ അറീല ഇനിയിപ്പം തേർഡ് അലോട്ട്മെന്റോടെ കയ്യണം.
ആ ആ അത് കഴിഞ്ഞിട്ടാവുംലെ ഞ്ഞി? ഹലോ ഹലോ ഹലോ ആ കേക്കില്ല്യേ?
ആ കേൾക്ക്ണ്ട് അഹ് ല്യേ കോളേജിലെ വൈഫൈ കണക്ട് ആയതാ ഒരു നെറ്റും ഇല്ലാത്ത വൈ ഫൈ പയ്യെ വെറുതെ കണക്ട്ടായിട്ട് ഒരു കാര്യംല്ല്യാ.
ആ ഹ്
അയി അയിങ്ങനെ കണക്ട്ടാവും വെറുതെ കെടന്ന്
ഏ ഹ് ഹ്
ഹ് ഹ് ഹ് ഞങ്ങക്ക് ചെലപ്പോ സപ്ലിമെന്ററി കഴിഞ്ഞിട്ടായിരിക്യു ഫ്രഷേഴ്സ് ഡേ ഒക്കെ കൊടുക്കാ ക പിന്നെ ഇവിടെ പിന്നെന്താ ച്ചിണ്ടെങ്കില് യൂണിയൻ കൊടുക്കും കല്ലോ ഇമ്മളറിയണ്ട മ്മള് പിന്നെ സെപ്പറേറ്റ് ടിപ് പാട്ട്മെന്റ് വൈസ് കൊടുക്കണെങ്കിൽ ഒരു നൂർ പ്പ്യക്കൊട്ടാ മതി പക്ഷെപ്പൊ വരണ്ടി വരോന്നറിയില്ല മ്മള് തേഡി യേസ്
ആ അയെന്നെ.
ആഹ് അതോണ്ട് ഇനിപ്പോ സെക്കൻഡ് ഇയേഴ്‌സ് നോക്കിക്കോളും.
ആ അഹല്ല എന്താപദോ ദോഷ്
ഹ് ഹ് ഹ് അല്ല ഇനിപ്പോ ഉച്ചത്തേക്ക് ഉമ്മണ്ടോആടെ?
ആ ഉമ്മണ്ട് ഇവടെ ഒന്ന് ഹോസ്പിറ്റലില് പോണം വിചാരിച്ച്ക്ക.
ആ പോയിക്കാൾണ്ടി കാണി ച്ചാൾണ്ടി പനിയാണ് ഇപ്പത്തെ പനിയാ ഓരോന്ന് പനിണ്ടല്ലോ ആ അതെ ഇപ്പൊവടെ ഹിബക്കെന്നെ ചുമയാ ചുമച്ചിട്ട് ഇന്നലെ ചോരൊക്കെ വന്ന്. ക്കണ് പറി ന്നിട്ട് ഇല്ല്യ ഇതാ കാണിക്കാൻ പോയിക്ക്ണ്ന്ന് പറഞ്ന്ന്.
ആഹ് ശെരി ഇന്നെല്ലാ ടീച്ചേഴ്സുണ്ടോ?
ഓ ഇണ്ട് ഇല്ല്യാ അ അരും വന്നിട്ടില്ല്യാ എല്ലാണ്ണും സ്റ്റാഫ് റൂമിലുണ്ട് ഒരു പിരിയേടും ഇട്ക്ക്ണില്യ. അ ഇപ്പൊബുക് അതെ ഇപ്പൊ ബുക്ക് ഇറങ്ങീക്ക് ന്നല്ലോ ഈ സെമ്മിന്റെ
ഉം അഞ്ഞൂറ്റി ഇരുപത്തിനാല്റുപ്പിയാ നാല് ബുക്ക്
ആവു
നാല് മൂന്ന് രണ്ടു മാസത്തേക്കൊക്കെ വേണ്ടിട്ട അഞ്ഞൂറ്റി ഇരൂപത്തിനാൽ ക്കോ കൊടുത്ത് വാങ്ങണം.
ഹ് ന്നട്ട്പ്പോ ആരൊക്കെ എല്ലാരും വാങ്ങണം നിർബന്ധാണോ?
നിർബന്ധം ഇല്ല വേണ വാങ്ങിയാൽ മതി പക്ഷെ ഇവര് ഫുള് ടെക്സ്റ്റ് ബേയ്സെഡ് ആയിട്ടു ട്ടല്ലേ പറയാ അതെന്നെ മ്മക്ക് എന്തെങ്കിലും ചാറ്റ് ജി പി നോട് എങ്കിലും ചോയ്ച്ചിണ്ടാക്ക.
ആ അല്ല സെമ്മിന്റെ റിസൾട്ട ഇപ്പൊ എന്നാ വ രുന്നേ പറയുന്നേ?
ഓ പറയണെന്ത്‌? ച്ച് പത്ത് ദിവസത്തിനുള്ളിൽ വരും പറഞ്ഞി മേ ക്കൊ ഒരു ചെക്കൻ പറഞ്ഞനി മിനിഞ്ഞാന്ന് വെരുന്നൊക്കെ. ഒന്നാലും ഈ വീക്ക് ഉണ്ടാവും അധികവും ചിലപ്പോ ജൂലൈ ഫസ്റ്റ് വീക്കിന്റെ ഉള്ളില് വരുന്നൊക്കെയാണ് പറയ്ണേ.
മം ജൂലായി അല്ലേ ജൂലൈ ഫാസ്റ്റ് അല്ലെ പ്പത് മം.
അപ്പത് അ എപ്പോ വേണേലും വെരും ഇങ്ങള് എപ്പോവെണെങ്കിലും ങ്ങനെ പ്രതീക്ഷിച്ചിരി
അള്ളാഹ് ഹോ അത് കേൾക്കുമ്പോ ഒരു പേടിയാലെ?
ആഹ് അതാണ് ടെൻഷൻ.
ന്നട്ട് വേറെന്തൊക്കെ?
വേറെന്തൊക്കെയാണ് വിശേഷോം?
ആഹ് ഇങ്ങനെ പോണ് ഇന്നെന്താ ഫുഡ് എന്താ കൊടുത്ക്കണേ
ഫുഡ് ഇന്ന് എന്താ അറിയില്ല അമ്മ ആക്കി തന്നത് എന്തായാലും ചോറാവും
ഏ ഓ അച്ചാറണ്ടെങ്കി പിന്നെ ചോറ്ന്തിന് പിന്നെ ഇറങ്ങണ വഴി കാണുല്ല പിന്നെ അന്നെ അമ്മക്കൊക്കെ പിന്നെ അച്ചായ മതിയ
അച്ചാർആയോ
ആ അത ആ അതന്നെ അച്ചാറ് ഇൻടങ്ക് വേറെ ഒന്നും വേണ്ട സുഗായിട്ട് ചോയ്ക്ക ഇജ്ജ് ഏത ടീമ ഫുട്ബോൾ ഡേ
ഞാൻ ഞായ ഞാൻ ടീമിലില്ല ഞാൻ നോക്കിക്കൊള്ളൂ ചോയിച്ചാല് ഏത് ടീമാണ് അപ്പ ഉറങ്ങും ചോയിച്ച ൻ അതുകൊണ്ട് ഞാനൊന്നുനുല്ല ആഹ് ആഹ ഞാനും കാണും ആളെച്ച് നോക്കുകയാണെങ്കിൽ എക്ക് ബ്രസീലിനെ ആണ് ച്ച ഞാൻ കളി കാണലില്ല
ആ ഞ ഞാനും കാണലൊന്നുല്ല പിന്നെ ഒരു ടീം പേരൊക്കെ ഉണ്ടാവുമലോ
ആഹ പറ്റിയ ഫാൻസോക്കെക്കെ ഞാ എനിക്ക് ടീമില്ല പറഞപ്പാ എന്റെ ഫ്രണ്ട് പറഞ്ഞെ ആഹ് ഓള് ബ്രസീല ഫീ
ആഹ ഹ ഹ
ഉ അത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിതാക്കി ആഹ ആഹ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്ന്ന് പോയിട്ടില്ല ആരും അതുകൊണ്ട് ഇ ക്ലാസ് എങ്ങനെ നേരെ പോണം ഇല്ലാം വിളിക്കാൻ തുടങ്ങും പോരാനായില്ലേ പോരാനായില്ലേ ചിറ്റ്
ഇജ്ജ് എപ്പള അപ്പ വീട്ടിലെത്തല്
ഞാൻ ഇവിടെ മൂന്നരക്ക് കയ്യും അപ്പൊ ഒരു നാലരക് ആവുമ്പോത്തേക്ക എ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ട് ഒരു അരമണിക്കൂർ കണ്ടല്ലോ ആ ആ അപ്പൊ പിന്നെ എന്താ റയാ മടിയാ ഒറ്റക്ക് അടക്കുമ്പോ ചടപ്
മ്മക്ക് കെ സ്‌ ആർ ടി സീ ലൊക്കെ എങ്ങട്ടല്ലോ ട്രിപ്പ്‌ ഒക്കെ പുവായിന്
പോവനി ആഹ് ഇവിടന്ന്പ്പതയനാട്ട ക്കം നാളേ കുറചേരം പോയി
ആഹ മ്മക്ക്‌ അതേപോലെക് പോകേനയില്ലേ നല്ല രസയികരപ്പം
സത്യം ഓര് താപ്പം ഇമ്മനെ കഴിഞ്ഞ ഞായറാ ഞായറാഴ്ചല്ല ശനിയാ്ച വയനാട്ടിലേക്ക് കേയറി വ്യൂ പോയിന്റ് കേറി ഇറങ്ങി
ആഹ അട്ട അല പ്രത്യേ തിരിച്ചത്തിയാവല്ലേന്നെ
ആഹ ഒരു വൈന്നേരം ആകുമ്പത്തേക്ക എത്തി
ഓ ഒന്ന് അങ്ങനൊണെങ്കിൽ നമുക്ക്‌ പോകാനയില്ലോ നല്ല രസ്
ആഹ അതാണ് നമ്മക്ക് പോവേനി നോക്കീട്ട് എങ്ങനെയാണ് ഏതൊക്കെയാന്നൊക്കെ നോക്കീട്ട്
എന്ന പിന്നെ സുഖണല്ലോ പോകാനൊക്കെ കെഎസ് ആർ ടി സി ഇണ്ടായതൊണ്ട്
ആ് ഞാനയില വര ഞാൻ ആമീ അയില വര എന്ന വെച്ചാലാ അതാകുമ്പോ പിന്നെ മ്മക്ക് മെ എനിക്ക് കിട്ടുന്ന ഒന്നും ഇതുവരെ കിട്ടിയ ഒന്നും തിരക്കില്ല സുഖായിട്ട് ഇരുന്ന് പോരാ പിന്നെ ഞാനൊരാ ശ്യ വല്ല ചന്റ അടക്കൊക്കെ പോവാൻ വേണ്ടിട്ട് നോക്കിയപ്പോതാ ഭയങ്കര തെര
ആഹ ക്ലാസ്സിലെ ടൈമിലൊക്കെ എന്താ ആളൊന്നും ഉണ്ടാവില്ല വല്ലാതെ പക്ഷെ വൈകുന്നേരം ആ പക്ഷെ രാവിലെ ഉണ്ടാവൂല പക്ഷെ വേകുന്നേരം ആയാ നല്ലതാ നിക്കും സ്‌കൂള് ആ ആ കുട്ട്യാക്കൊക്കെ പിന്നെ സാധാരണ കേറ്റൂലല്ലോ ആള്
കേറ്റൂല അതാണ് ഇന്ന് ഇന്ന് തൊട്ടിട്ട് ആഹ് ഇന്ന് തൊട്ടിട്ട് മറ്റേ നിലബസറ് നിർത്തല്ലേ അങ്ങനെ പറയട്ടെ പക്ഷെ ഞാൻ വരുമ്പോ കണ്ട്ക്ക്ണ് ക്കെ പോണത് ഇല്ലായിരിക്കും
ആഹ് വേറെന്തൊക്കെ
വേറെന്തൊക്കെയാ എന്നിട്ട്
ന്നായിക്കോട്ടെ എന്നെ വിളിക്കുണ്ട് പോയി നോക്കട്ടെ ആ ഇവിടെ ശരി
ആഹ്